ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട്
ആഹ് നല്ല വർത്താനം ചായ കുടിച്ചോ
ഓഹ് ചായ വെക്ക്ണേ ഒള്ളു മക്കളൊക്കെ എത്ത്ണേ ഒള്ളു.
ആഹ് ഞാൻ ചായ വെക്കാൻ പോുവായിരുന്നു അതാ അങ്ങനെ കട്ടാക്കിയത് നേർത്തേ ആഹ്ചായ ജജ്ജ് വെച്ച് കഴിഞ്ഞാ കുഞ് വെരുമ്പളെക്ക് തണുത്തിട്ട് വെരല്ലെ.
ഇവിടൊക്കെങ്ങനെ ഓരോ ര്ത്തരെത്തി ആഹ് ഇവിടെ മഴ ചോർന്നു
ആഹ് ഇവിടേം തോർന്നു ചാറുണുണ്ട്
ആഹ് നല്ല മഴ ആയിരുന്നു
ചാറ്ണ് ണ്ട് ചെറുതായിട്ട്.
ഏഹ് ഇവിടെ ഫുുള്ളായിട്ട് പോയി
എന്തായാലും പെയ്തു പോയാ ഒരു തണുപ്പല്ലേ
ആഹ് തണുപ്പുണ്ട് ചായ എന്തായാലും ഓൽക്ക് വന്നാ കിട്ടണം ഇപ്പൊ ചായ വെക്ക്ണേ ഒള്ളോ ഉം
താൽപ്പര്യൊന്നുല്ല പിന്നെ നമ്മളെ നിർബന്ധത്തിന് കൊടുക്കുക
ഏഹ് ഇവിടെ അങ്ങനല്ല ഇവിടെ ചായ നിർബന്ധ
ആഹ് ഇത് അപ്പ അത്രക്ക് അങ്ങട് ആയിട്ടില്ല ചെറുതായത് കാരണം.
ആഹ്, ആഹ്, ആഹ് ആഹ്
പക്ഷെ ഇത്രയും ക്ഷീണിച്ചു വരല്ലേ ഉച്ചക്ക് കഴിച്ചല്ലേ എന്തെങ്കിലും അപ്പൊ വരുമ്പോ വേഗം
ഉം
കൊടുക്കാ പറഞ്ഞിട്ട് അവന് ഒരു നിർബന്ധവും ഇല്ല
ഏഹ് ഇവടെ ചായക്ക് ഇന്ന് ഒന്നും കടിയില്ല മറ്റേ എന്തേലും ചായയും കടിയും ഒക്കെ ഉണ്ടാവലിണ്ട് ഇവിടെ
ആഹ് ആഹ് ഞാന് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ബേക്കറിന്ന് മേടിക്കാൻ വിചാരിച്ചു തേങ്ങാ ബണ്ണ് അവന് ഇഷ്ടാണെയ്
ആഹ് ആഹ്
ആഹ് അതാവുമ്പോ ആ മധുരൊക്കെ ഉള്ള കാരണേ അപ്പൊ വയറും നിറഞ്ഞോളൂല്ലോ
ആഹ് അതന്നെ അത് ശരിയാ
അപ്പൊ അമ്മ ഇപ്പ പോയിട്ടുണ്ട് അമ്മയടുത്ത് അത് മേടിക്ക് പറഞ്ഞിട്ട്
ആഹ് എത്തീല്ല
എത്തീട്ടില്ല മുക്കാലാവും നാലെ മു ക്കാലാവും വരുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങട് എത്തണം ഇബടുന്ന് നടക്കാനാണെങ്കി ആ ഒര് അഞ്ച് മിനിറ്റ് വലിയോരുക്ക് അവനേം കൊണ്ട് വരുമ്പോ പത്ത് മിനിറ്റ് ഇനിയിപ്പ ഇന്ന് ഓട്ടോക്കാണ് വരുന്നുണ്ട വേം വരുംപ്പ ത്താറായി ഞാൻ അതാങ്ങളെ വേഗം വിളിച്ചത്
ഇവടെ മുന്നിൽക്ക് എത്തുവോ വീടിന്റെ മുന്ന്ക്ക് എത്തുവോ
ഇല്ല അത് മെയിൻ ഇല്ല മെയിൻ റോട്ടിക്ക് ഒരു അഞ്ച് മിനിറ്റിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്
ഉം അപ്പൊനി ഓട്ടോയിൽ വന്നാലും നടക്കാണ്ടാവുല്ലേ
ആഹ് ഇല്ല അത് വീടിന്റെ മുമ്പിൽക്ക് എത്തും മുമ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാല് ആം ഒരു സ്റ്റെപ്പാണ് ഞങ്ങള് ഒത്തിരി ഉയരത്തില ഇരിക്കണതേയ് അപ്പോ റോഡ് വരേ എത്തും അവിടെന്ന് ഇങ്ങട്ട് കൊട ചൂടീട്ട് തന്നെ വരണം
ആഹ് ഞങ്ങളെ ഇവടെ അങ്ങനെ തന്നെ കൊറച്ച് മൊകൾലാ പ്പം റോഡായി റോഡാ ആഹ് അല്ല മൊകൾ ഭാഗത്തായിട്ട കൊറച്ച് ഉം ഇണ്ടാവും ഓ കേറാനുണ്ട്
ഏഹ് ഞങ്ങൾക്കും അതെ റോഡ് താഴെയും വീട് മോൾലാ അങ്ങനെ അങ്ങനാണ് അപ്പൊ ഒത്തിരി സ്റ്റെപ്പ്ണ്ട് ഞങ്ങക്ക് ഇങ്ങട് മേലേക്ക് മലയാണെയ്
ആഹ് ഇവിടെ അങ്ങൻ തന്നെ മുകൾ ഭാഗം മലയാണ് ന്നിട്ട് മൊ ഇവിടെ മോൾക്ക് റോഡൊന്നും ഇല്ലേയ്നിം ഇനിപ്പം ഞങ്ങളൊക്കെ സ്ഥലം കൊടുത്തിട്ട് ഞങ്ങളായിട്ട് ഇങ്ങിട്ട് ഉണ്ടാക്കി എടുത്തതാണ്
അതെ ആഹ് ഇവടെ അതെ പണ്ട് കാലത്ത് അച്ഛനൊക്കെ ഇങ്ങനെ പറയും ഇബടെ റോഡ് ഉണ്ടായിരുന്നില്ല നമ്മള് സ്ഥലോക്കെ കൊടുത്ത് ഞങ്ങള് രണ്ട് വീടുണ്ട് ഇവിടെ തറവാടും ഉണ്ട് ഞങ്ങളുണ്ട് പിന്നെ കുടുംബം ഇബടെ സ്ഥലം മുഴുവൻ നമ്മുടെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇങ്ങനെ വിറ്റ് വിറ്റ് വിറ്റ് ആൾക്കാർ വന്നാണ്
അപ്പ പിന്നെ ഓലടത്തു നിന്ന് കിട്ടാനും ബുദ്ധിമുട്ടല്ലല്ലേ
ആഹ് ഓരോരുത്തർക്കും അപ്പൊ പറയും ഞങ്ങടെ ഈ മുന്ന് വരെ ഞങ്ങള് സ്ഥലം കൊടുത്താണ്ന്ന് ഇങ്ങനെ പറയും ഞങ്ങള് ഇത്രയും സ്ഥലം കൊടുത്തിട്ടാണ് ഇവിടം വരെ വന്നത് റയും പിന്നെപ്പം മോളിക്ക് അങ്ങനെ ആഹ് പണ്ട് കാലത്ത് ഇപ്പ അങ്ങനാ ല്ല ഞങ്ങള് ആയപ്പെന്നുല്ല അച്ഛന്റെയൊക്കെ ചെർ പ്പത്തിലെ അപ്പൊ അവരായിരുന്നു ഇവിടെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളും വീടുകളൊക്കെ കൊറവായിരുന്നല്ലോ അപ്പൊ മു അപ്പ് ഇപ്പൊ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടല്ല മണ്ണ് റോഡ് തന്നെയായിരുന്നു പക്ഷേ മണ്ണ്റോഡ് ഉണ്ടാക്കമ്പളും വഴി വേണ്ടേ അപ്പൊ അയ്നും വേണ്ടിട്ട് അവര് സ്ഥലൊക്കെ കൊടുത്തൂ പറിയും
ആഹ ഞങ്ങക്ക്പ്പോളും മണ്ണ് റോഡാ കൊറച്ച് താഴക് വരെ കോൺക്രീറ്റയിന് ഇനിയും ഇങ്ങട്ട് കേയറ്റം തന്നെ ഉം
ആഹ് ഇവടെ ഞങ്ങക്ക് കോൺഗ്രീറ്റായി ആഹ് ഞങ്ങക്ക് കോൺക്രീറ്റ് ആയി പക്ഷെ അതെ ചളി കുത്തിട്ട്ല്ലേ മഴ പെയ്താലും പൊടിപാറിട്ടും ഒക്കെ ങ്ങട് ല്ലേ?
ആഹ് അത്ണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വണ്ടികൾ ഇങ്ങനെ പോകുമ്പോക്ന് പിന്നെ കൊറെ വണ്ടികളൊന്നുല്ല എവിടൊക്കെള്ള വീടക്ള്ള വണ്ടികളെ ഒള്ളു. പിന്നെ ആഹ ഇതൊ ഒരു ഭാഗത്തേ ഉള്ളൂ റോഡ് ആയിട്ട് ടച്ച് മറ്റേ ഭാഗത്തേക്ക് ഫുള്ളൾായിട്ട് റോഡായില്ല.
അതെ ആഹ്.
ഉം ഉം.
ഞങ്ങട ഇവിടെ ഇപ്പ അധിക ആയിട്ടില്ല കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഒരു സെ അതായത് കണ്ടിട്ട് ഫുള്ള ഇല്ലല്ലോ ഇത്ര മീറ്റർന്നാണല്ലോ കണക്ക് ആഹ് അപ്പോ ആദ്യം ഒരു ഒന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം വിട്ട് ട്ട് മോളിക്ക് അങ്ങട്ട് ചെയ്തു പിന്നെ എട പൂരിപ്പിക്കാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു ഡ മൂന്ന് നാല് വട്ടം കഴിഞ്ഞിട്ടാണ് പക്ഷെ ഫുള്ള് ചെയ്തു. മോള് ല്
ആഹ് ഇപ്പൊ സമാധാനം ഇണ്ടാവൂലേ മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് കുണ്ടും കുഴിയാകുമ്പോഴാണ് ആകെ എടങ്ങറ് ഇതിപ്പൊ കുഴപ്പോല്ല ഇപ്പ സുഖ പോവാ വണ്ടികൾക്ക് സുഖായി മേലെ വരെ പോവാ പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ കളിക്കുമ്പോഴാണ് പ്രശ്നെയ് ഈ കേറ്റ എറക്കം മോളന്ന് ങ്ങട് ഇറ ങ്ങി വരല്ലേ?
ആതന്നെ.
ഇപ്പവിടെ കാണില്ലേ കുഞ്ഞുങ്ങള് കളിക്കണന്ത് കാണി. ല്ല അതാണ് പേടി, സൈക്കിളും കൊണ്ടാവും ഈ കുട്ട്യേള് ഈ മഴള്ളപ്പോ ഒരൊന്നും ഇറങ്ങാണ്ടി ഇരിക്കാണ്.
ആഹ് അതാണ് മഴ ആവുമ്പോ കൊറെകെ അത് സുഖാണ് മഴ അയോടെ എറങ്ങൂലല്ലോ? മറ്റേ വീട്ടിൽ ഇരിക്ക്ണോർക്ക് സമാധാനം ഉണ്ടാവൂല
ആഹ് അതെ അതെ ഉള്ളിലുള്ള പരിപാടികൾ തന്നെ ഉണ്ടാവുള്ളു. ഇല്ലെങ്കി വെയില് വന്ന് കഴിഞ്ഞ ശനിം ഞായറോക്കെ പേടിയാണ് ഈ സൈക്കിളും കൊണ്ട്, എ എന്റെ കുട്ടി ആയിട്ടില്ല യു കെ ജി എത്തിട്ടോള്ളൂ അപ്പൊ പിന്നെ അവനെ ഞാൻ വിടില്ല. ഞാൻ ഇന്റെ വീട് ലാണെ അപ്പൊ ഞാൻ അവനെ വിടില്ല നമ്മടെ കണ്ണ്വട്ടത്തന്ന അല്ലാണ്ട് മാറാൻ സമ്മതിക്കില്ല. എന്നാലും ഒപ്പിക്കും ഒപ്പിക്കണ്ടേത് ക്കണ്ട് ഒത്തേക്ക് ഒപ്പിക്കും നമ്മടെ വീടിന്റെ ചുറ്റും നടന്ന് അതെ വീടിന്റെ ചുറ്റും നടന്ന് കുഴി കുത്താ ചെടി നട അതൊക്കെയാണ് അവന്റെ പണി അവന് ടിള്ള കാരണെ വിരല് കുടിക്കും രണ്ട് വരൽ വെച്ചിട്ടേ മണ് കളിച്ച് കഴിഞ്ഞാ ഞങ്ങക്ക് ആകെ ദേഷ്യം വരും ഇവിരൽ അസുഖം വരെ ആഹ് അസുഖം വരാൻ വേറൊന്നും മാണ്ടല്ലോ ഈ മണ്ണ് കളിക്ക, പക്ഷെ അവന് വേറൊരു കളി ഇല്ല പൊറത്തക്കും വിടില്ല വണ്ടിയും വണ്ടും വിടില്ല ഇതിന്റെുള്ളില് ഇങ്ങനത്തെ പിക്രസൊക്കെ തന്നെ പിന്നെ കാ ട്ടൂണ് കാണ ഫോണ് കാണ ഇതന്നെ അപ്പൊ അയിനെക്കാട്ടിലും നല്ല കളിക്കാണല്ലോ വിചാരിക്കും. അപ്പൊ നോക്കുമ്പോ കൈ അയിന്റെ എടങ്ങേറ്
ആഹ് ഇന്റെ മോനങ്ങനന്നെ ഫോണ് വേണം ചെർ മതന്നെ അല്ലെങ്കിൽ പിന്നെ വീട്ടിലുണ്ടാവുല്ല അങ്ങനെ അങ്ങട്ട് പോകും. കറങ്ങി കറങ്ങി കറങ്ങി വൈന്നേരൊക്കെ കാണും ടിവി ഇല്ല ഇവടെ ടി വി ഇണ്ടെങ്കിൽ പിന്നെ കുറേ തറവാട്ടിലുണ്ടായിനിം മുത്തച്ഛ്ന്റെ വീട്ടില് അപ്പൊ അവിടൊക്കെ ഇങ്ങനെ കുറെ നേരം ഇരിന്ന് കാണും പക്ഷേ ടി വിനേക്കാളും ഓല്ക്ക് ക്രേയ്സ് ആഹ് ഫോണാണ് ഫോണ് കിട്ടണം
ആഹ്
എനീറ്റ്ങ്ങട്ട് വരുമ്പോ തന്നെ ഫോണ് തരോ? ച്ച വര് ഓന് എൽ കെ ജി ആയിട്ടള്ളൂ
യു കെ ജി
എൽ കെ ജി
എൽ കെ ജിയാ
ഓല ടൈം ഇപ്പതലേ കുറുമ്പ് കാട്ട ഉം എവിടെ ഇരിക്കയാണെങ്കിൽ മടിയില് മടിൽല്ലാതെ വന്ന് ഇരിക്കും ല്ല
ആഹ എൻക്ക്പ്പൊ ഒരു സർജറി കഴിഞ്ഞിട്ടി ഇരികാണേ അപ്പൊ ഇനിക്ക് മടിൽ വെക്കാൻ പ റ്റില്ല പക്ഷെ വെഷമാവും അമ്മ ഞാൻ അമ്മടെ കുടെ കേടക്കട്ടെ പക്ഷെ ഇകല് വച്ചാലോന്ന് പേടിച്ചിട്ട് നമ്മക്ക് അതും പറ്റില്ല വല്യ ചെറിയ ബെഡണ് ഇപ്പള്ള ഇന്റെ വീട്ടിലുള്ളത് അപ്പൊ പിന്നെ രണ്ടാൾക് കുഞ്ഞു ഒരു ചെറിയ കുഞ്ഞും കൂടി ഇണ്ടല്ലോ അപ്പൊ അവളെ നമുക്ക് മാറ്റി കെടത്താ പറ്റൂല്ല അപ്പൊ ഇവൻ പറയും ഞാൻ ഒന്ന് അമ്മടോ കുടെ കടക്കാട്ടെ കൊറച്ച നേരം അത് കേക്കുമ്പോ സങ്കടം വരും പക്ഷെ കെടത്തനുള്ള ഒരു വഴി ഇല്ല നമ്മള് കൂടെ കെടന്നഴിഞ്ഞാൽ ഒന്നുല്ലെങ്കിൽ ചവു ട്ടും ഇല്ലെങ്കിൽ അവരിക്ക് വിശാലായിട്ടുള്ള സ്ഥലംമാണല്ലോ നമ്മള് അങ്ങോട്ട ഡിങ്ങിലങ്കടായിപ്പോ അപ്പൊ ഞാൻ പറയും അവിടെപ്പപ്പയുടെ അടുത്ത് പോകുമ്പോ നമ്മക്ക് അവിടെ വല്യ ബെടാ നമ്മക്കയ്യിൽ കട കട്ടോ പറിം ഭയങ്കര വാശി വൈനേര ആവുമ്പോ ആഹ ഒന്നിച്ച് കെട ക്കാൻ വേണ്ടീട്ട് ഇല്ലെങ്കി രണ്ടസം ഒന്നിച്ച് കെടന്നാ മൂന്നാമ ദിവസം കെടക്കണ്ട അപ്പൊ വെ വെ വെഷമ തീരും പക്ഷെ ആ ഒന്ന് കെടന്ന് കിട്ടൻ അതേപോലെ മടിൽ വന്ന് ചെറുതിനെ മടിയിൽ വോകും ഇബനെ മടിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മടില് ക്കുമ്പോഴും കെടക്കുമ്പോ മേത്ത് കയറണം ഇതൊക്കെയാണ് ഇപ്പൊ ഓരോ ദിവസം കഴിയന്തോറും ചെറുദിനെ ചെയ്യുന്ന പോലെ അ അവന് ചെയ്യണില്ലല്ലോ
സങ്കടം വരുണ്ടാവൂലേ ഇന്ന ഇപ്പ വേണ്ടാന്നൊക്കെ തോന്നും
ആഹ തോന്നൽ എന്തായാലും ഇല്ലായിന്ന അതെ
അത് വല്യ കിട്ടല് ആഹ പിന്നെ സ്നേ നമ്മള് സ്നേഹത്തോടെ വിളി ക്ക്യാ അതൊക്കെ കൂട്ടി നിക്കാ അതൊക്കെ നടത്തി കൊടുക്ക അതല്ലെ ഇപ്പം കഴിയുള്ളൂ
ക്ക്യാണ്ട ഇല്ലെങ്കി ഞാന് രാവിലെ ഇടുത്തോണ്ട് പോയിട്ടാവും കുളിപ്പിക്കാന് ഇരുത്ത്ക സ്കൂൾ പോകുമ്പോ കരയേണ്ടാ എന്ന് വിചാരിച്ചിട്ട് ഒറ ക്ക് അവന് ഒരു വിഷയാണ് അവന് ഇത്തിരി നേരം കെടന്ന് ഉറങ്ങണം എട്ട് മണിവരെ ഒ ക്കെ കെടന്ന് ഉറങ്ങും പക്ഷെ എട്ടര ആകുമ്പോഴേക്കും ബസ് വരും അപ്പൊ പിന്നെ നമ്മക്ക് അത് പറ്റില്ലല്ലോ എട്ടേ കാല് ആകുമ്പോഴേക്കും റോഡ് എത്തണം
ഓഹ് അത് ശരി
അപ്പൊ എന്താ നേരത്തെ എണീക്കണം അപ്പൊ അതൊരു വിഷയാണ് അപ്പൊ ഞാന് അവൻ കരയേണ്ടാ വിചാരിച്ചിട്ട്
അവനെ എടുത്തിട്ട് പോകും പക്ഷെ ഇപ്പ അത് പറ്റില്ല എ നിക്ക് എടുക്കാനും വഴിക്കില്ല അപ്പൊ അവര് അതൊക്കെ അമ്മ ഇപ്പ ഇനി ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ച് ഇങ്ങനെ ഇത്തിരി നേരത്തെ വിളിക്കാൻ തൊടങ്ങും ഏഴ് മണി ഒക്കെ ആവുമ്പോത്ത് ഉം ഏഴ് മണി ഒക്കെ ആവുമ്പോ വിളിക്കാൻ തൊടങ്ങും എന്നാ എഹ് വ വഴക്ക് കൂടാണ്ട് എന്തേലൊക്കെ പറഞ്ഞ് പിടിച്ച് രാവിലെ പോവുമ്പളേ കരയും ക്കിണ്ടല്ലോ വിചാരിച്ചിട്ടെ
ആഹ് അതാണ് നമ്മക്ക് സങ്കടല്ലേ
ഞ്ഞാ പിന്നെ കൊഴപ്പം ഇല്ല പക്ഷെ എണീറ്റ് കിട്ടാനാണ് പാട് എണീറ്റ് കിട്ടി കഴിഞ്ഞാ പിന്നെ ആഹ് അവന് വൈകുന്നേരം എത്ര നേരം വേണങ്കിലും ഇരിക്കാം പക്ഷെ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്
രാത്രി ഉറങ്ങാൻ വൈകോ
വൈകും രാത്രി പതിനൊന്ന് മണി ഒക്കെയാണ് മെയിനായിട്ടുള്ള കണക്ക് പിന്നെ ഉ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ പന്ത്രണ്ട് മണി ആവും അപ്പളും ചീത്ത പറയണം കിടന്നുറങ്ങെടാ നാളെ സ്കൂള് ഉണ്ടെടാ കിടന്നുറങ്ങേണ്ടടാ നാളെ സ് എപ്പോഴും നമ്മുക്കല്ലേ ടെൻഷൻ ബസ്സ്
ഇങ്ങനെ വൈകി ഉറങ്ങ
വീട്ടില് വീട്ടില് പത്തുമണി ഒക്കെ ആവുമ്പളേക്കും എല്ലാവരും എല്ലാം കഴിഞ്ഞു കെടക്കും പിന്നേം ഇറ കഥയും പുരാണവും പറഞ്ഞോണ്ടിരിക്കും ഉറക്കം വരണ്ടേ അപ്പൊ ഉറക്കം വരാൻ വേണ്ടീട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും എന്തെങ്കിലും ഒക്കെ പിർ പിർ പിർ പിറ് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ഫാന് ഒക്കെ നല്ല സ്പീഡിലൊക്കെ ഇട്ട് കൊടുത്ത് കൊറേ നേരം ഇങ്ങനെ എന്തേലൊക്കെ മിണ്ടാണ്ട് നമ്മള് കെടന്ന് കഴിഞ്ഞാ പിന്നെ അങ്ങനെ അങ്ങട്ട് ഉറങ്ങും ചോദി ആഹ് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്താ പോയി പിന്നെ അതിന്റെ പിന്നാലെ പിടിച്ച് അങ്ങനെ അങ്ങട് നിക്കും
പക്ഷെ അവള് അറിയാതെ മൂളിപ്പോകും ഓലെ വർത്താനം കേട്ടാല് ലേ
എഹ് എന്നും പറയാത്ത കാര്യം ആവും പിന്നെ പറയാൻ ഉണ്ടാവ പിന്നെ ഈ പ്രായം ഇപ്പളല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇങ്ങനെ ആലോചിക്കും
ഉം എന്നാ ആയിക്കോട്ടെ ട്ടോ പിന്നെ വിളിക്ക
ശരി